ഹലോ ആഹ് എന്തായി ഭക്ഷണം കഴിച്ചാ.
ആഹ് ഭക്ഷണം കഴിഞ്ഞു.
ഏങ്ങല്ലേ
കഴിഞ്ഞു ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിരിക്ക്വായിരുന്നു.
ആഹ് ഇങ്ങക്കപ്പം കൊറേ ഭക്ഷണൊക്കെ ഇണ്ടാക്കാ അറിയുണ്ടാവുല്ലേ. കൊറേ മോഡല്. പ്രത്യേകിച്ച് എന്തെങ്കിലൊക്കെ ഈ ഓഡ്രറ് വരുമ്പം
പ്രത്യേകിച്ച് ന്ന് പറഞ്ഞാ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. പഠിക്ക്ണെ അങ്ങനെ ഒന്നുല്ല ഇക്ക ചെയ്യും എന്റെ കൂടെ നിക്കും.
ആഹ് ആയി ആഹ് അല്ല അല്ല നിങ്ങക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇന്നത് തന്നെ വേണം അങ്ങനെ വരാറുണ്ടോ ഓർഡറ്
ആഹ് അവര് പറയണെ നമ്മള് ഉണ്ടാക്കി കൊടുക്കുവല്ലേ ചിലവർക്ക് തേങ്ങാ ചോറും ഇറച്ചിക്കറിയും ആയിരിക്കും ചിലവർക്ക് നെയ്ച്ചോറ് ആഹ് ചിലര് ബിരി
നമ്മള് സാധാ അരിയാണോ അതോ ബിരിയാണിയുടെ അരി തന്നെയാണോ
അല്ല അല്ല തേങ്ങാച്ചോറിന് ഒന്നുല്ലേങ്കി നമ്മുടെ സാധാ ചോറ് വെക്കുന്ന അരിയില്ലേ അതും കൊണ്ട് ഉണ്ടാക്കും പിന്നെ അല്ലെങ്കി ഈ എന്താ സുരേഖാന്ന് പറയ വെള്ളയരിയില്ലേ വെള്ള വെള്ളയരി സുരേഖ ആഹ് ആ അരിയും കൊണ്ട് ഉണ്ടാക്കും ബിരിയാണി അരിയും കൊണ്ട് ഉണ്ടാക്കൂല
ഉണ്ടാക്കൂല അല്ലെ ഞാൻ കഴിച്ചിട്ടില്ലിതുവരെ പറയുന്ന കേട്ടിണ്ട് തോന്നി തേങ്ങാ ചോറും ഏഹ് ഇറച്ചി ചോറ് ആഹ് ഇൻഷാ അള്ളാ എറച്ചി ചോറ് തേങ്ങാ ചോറ് ആഹ് അതും പിന്നെ അതും സാധാ ചോറും തന്നെ ഇണ്ടാക്ക
അത് അത് തേങ്ങാപ്പാലിലൊക്കെ ഇങ്ങനെ അരി വേവിച്ചാണ് പക്ഷെ അതിനകത്തേക്ക് നമ്മളെ എറച്ചി- ചിട്ട ഇളക്കിയാണ് എടുക്കുന്നത്
ആകന്ന
ഈ തേങ്ങാച്ചോറ് ആഹ് ആഹ് തേങ്ങാച്ചോർന്ന് വച്ച റച്ചി കറിയും ചോറും വേറെ വേറെയാ അപ്പൊ നമുക്ക് ഇറച്ച കൂട്ടാത്തർക്കും കഴിക്കാം
ആഹ് ആഹ് അങ്ങനെ കഴിക്ക ഈ തേങ്ങച്ചോറ് കഴിക്കാന അയിനെ സാധാ ചോറ് കഴിക്കാനെ രസം ഉണ്ടാവൂലേ
ആഹ് ചോറ്കഴിക്കാൻ തേങ്ങാപ്പാല് വേവിക്കൂല്ലേ
ആഹ് ആഹ്
മസാല മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകവും ഈ തേങ്ങാപ്പാലും ഒക്കെ ഇട്ട് ആഹ് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ട് അതിന്റെ അ ആള് അരിക് വെള്ളം വെക്കാനൊക്കെ ഒരളവുണ്ട് അരിയുടെ മൂന്നരട്ടി ട്ടിയണോ വെള്ളം വെക്കണ ആഹ് പറ്റിക്കാ
അപ്പൊ നമ്മൾ ബിരിയാണി അരി വറ്റിക്കാൻ വെക്കണ അത്ര അത് പിന്നെ നമ്മളിപ്പോ എരട്ടിയല്ലേ ഒരു എരട്ടിവെള്ളം അങ്ങനെല്ലേ എക്കും
ആ ബിരിയാണിയുടെ അരി പറ്റിക്ണെണ്ട് കോരനുണ്ട്
ആഹ് വറ്റിക്കുമ്പോ നമ്മള് പിന്നെ ഒരു ഗ്ലാസരിക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു കണക്ക അങ്ങനെ- വക്കുള്ളൂ ഇത് മൂന്നേരട്ടി വെള്ളം എടുക്കണ ല്ലേ
മൂന്നേരട്ടി അതാ ത്രിബിൾ നയന്റെ അരിക്കെ ണെങ്ക നല്ല വേവല്ലേ
ആഹ് ആഹ് ആ തേങ്ങാച്ചോറ് ഞാൻ കേട്ടിട്ടുള്ളു അത ഞാൻ അപ്പൊ അതക്കെ ഓഡർ
അതൊക്കെയല്ല ആ ഞങ്ങളുടെ ഇവിടെൊക്കെയള്ള പ്രധാന തല്ലേ എന്നന്ന ചെയ
ആഹ് പിന്നെന്തേലും പലഹാരങ്ങൾക്കൊക്കെ വരുവോ അങ്ങനൊക്കെ
പലഹാരം എന്നിട്ട് ഈ പത്തിരി പൊറോട്ട
ആഹ് ആഹ് അങ്ങനത്തെ പിന്നെ അതുപോലെ ഈ നോമ്പൊക്കെ ആവുമ്പോ ണ്ടാവില്ലേ നോമ്പ് തോർക്കാള്ളേ പൊരി പൊരിച്ച പ-
ആദ്യൊക്കെ ആ ആദ്യൊക്കെ ആൾക്കാര് പത്ത് രക്കന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ നോമ്പിലൊക്കെ മിക്ക ദിവസവും ബിരിയാണിയ എല്ലാർക്കും ക്കും ബിരിയാണി മതി എല്ലാർക്കും പത്തിരി യൊക്കെ മടുത്തു ആ കട്ലൈറ്റ് കട്ലൈറ്റ് സമൂസ അതൊന്നും ഞങ്ങള് ഇണ്ടാക്കൂലട്ടോ അത് ഞങ്ങള് വെളിന്ന് വാങ്ങിച്ചിട്ട്
ആഹ് കൊടുക്കെള്ളൂല്ലേ പിന്നെ മറ്റുള്ള ഇങ്ങനത്തെ ചട്ടിപ്പത്തി ത്തിരി അങ്ങനത്തൊക്കെ വരെ
ഉം കട്ടിപ്പത്തിരി ഒന്നും കട്ട്ലേറ്റോ സമൂസയോ അത അവരള്ളൂ ഉം
ഒക്കെ ഒള്ളൂല്ലേ ആഹ് ഇതൊക്കെ ഉണ്ടാക്കൻ അറിയോ കായ്പോള ചട്ടിപ്പത്തിരി
ഉമ്മ വീട്ടില് പിള്ളേര്ന് ഞങ്ങൾ ഉണ്ടാക്കും കൊടുക്കാനായിട്ട് അങ്ങനെ ഇണ്ടാക്കൂല ചട്ടിപ്പത്തിരി കയ്പോളെ യെന്നും
ആഹ് കായ്പോളൊക്കല്ലെ
പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചല്ലേ ഈ ഭാഗത്തുന്ന് പക്ഷെ ആ ആ ആ തരം പലഹാരങ്ങൾക്കൊക്കെ ഒര് ആ ഒരു കൂട്ടം ആക്കാര് ഇണ്ട്
അപ്പൊ ഞങ്ങക്ക് അങ്ങനെ ഓർഡർ അതിന് കിട്ട കഴിഞ്ഞഞ് ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഞങ്ങൾ ഇണ്ടാക്കൂല
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഇണ്ടാക്കണം ആഹ് ഞാൻ കൊറച്ച് ആഹ്
ഏഹ് ഈ പല ഇങ്ങനത്തെ പലഹാരം എണ്ണ പലഹാരങ്ങൾ പൊരിക്കുന്നത് അവര് കട്ലൈറ്റ് ബോണ്ട മൊട്ടബജി ഉള്ളിവട സവാള ആ ഇപ്പം അവ- അവരെ കയ്യന്ന് വാങ്ങും അപ്പൊ അവർക്കും ഒ
ആഹ് ഞങ്ങള് ആണെങ്കിൽ എന്താണ് ഇങ്ങനെ ഇക്ക ഇള്ള എപ്പോഴൊക്കെ എവിടെയെങ്കിലും ആഹ് അല്ല ഏതേലും നല്ല ഭക്ഷണൊക്കെ ഉണ്ടന്ന് നൽക്കുമ്പോ അവിടെ നമ്മള് അങ്ങട്ടതൊക്ക ഹോട്ടലിലൊക്കെ പോവണ് അങ്ങനെയൊക്കെ ഇക്ക ഉള്ളപ്പോഴെ ഒള്ളൂട്ടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയല്ലോ പിന്നെ ഇതിലൊക്കെ കാണുമ്പോഴൊക്കെ ആഹ് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ടോ നിങ്ങള്
ഇല്ലേ
ഉം
ഉം ഉം ഉം
പിന്നെ ഇപ്പ ഇപ്പൊന്ന് പറഞ്ഞാ ഇത് തുറന്നാ പുള്ളി ഓരോ സ്ഥലത്ത് ഇന്ന രിതി ഫുഡ് ഇങ്ങനെ ഓരോ ഭക്ഷണങ്ങള് ഇങ്ങനെ കാണിക്കണം അങ്ങനത്തെതെല്ലാം ചാനലുകളെല്ലെ കൂടുത്തല് അപ്പൊ കാണുമ്പോന്നെ നമുക്ക് അങ്ങടൊക്കെ പോണം തോന്നും പിന്നെ ഞങ്ങളുടെ മറ്റേ കുറ്റിപ്പുറത്ത് ചോറും മീനും അയിലെ പോയിണ്ടോ കേട്ട്ണ്ടോ
ഇല്ല അങ്ങോട്ടന്നും കേട്ടിട്ടില്ല ചോറും മീനോ
ആഹ് അങ്ങനെ ഒരു കട ഒരു ഇതുണ്ട് വലിയൊരു ഹോട്ടലുണ്ട് അവിടെ ചോറും മീനും എന്നാ അയിന്റെ പേര് അവിടെ മീനാണ് കൂടുതൽ അവിടെ സാധാ ചോറിന് ആകെ നമുക്ക് കുറെ കറികളും ഒക്കെ കൂടിട്ട് എഴുപത് രൂപയ്ക്ക് നമുക്ക് ചോറ് കിട്ടും ഏ ഏന്ന് വെച്ചാല് ആ അയില് എന്നും മാമ്പഴം പുളുശ്ശേരി ഉണ്ടാകും മാമ്പഴം ഇല്ലാത്ത കാലത്തോടെ മാമ്പഴം പുളിശ്ശേരി ഉണ്ടാവും ഞാൻ പോയിട്ടില്ല കേട്ടോ എനിക്ക് പോവാൻ പറ്റി ഇല്ല അതാ വന്ന സമയത്ത് ഭയങ്കരം തിരക്കിായിരുന്നു അപ്പൊ ഇരിക്കാൻ പോല സ്ഥലം ഉണ്ടരുന്നില്ല എന്ന് വെച്ചാല് നമ്മളിങ്ങനെ വെയ്റ്റ് ചെയ്യണം ഒരാൾ എണേറ്റ് കഴിച്ച കഴിഞ്ഞട്ട് എണീക്കണ വരെ നമ്മള ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെ കേട്ടപ്പോ പിന്നെ ഉണ്ണി ചെറുതായോണ്ട് ഞാൻ പിന്നെ അപ്പ പോവണ്ടാന്ന് പറഞ്ഞഞ് പക്ഷെ ഇ ഇപ്പൊ അവര് വലുതാക്കി മേലത്ത നിലമക്ക ഒക്കെ ആക്കിയിട്ടേ വലുതാക്കി പെണ്ണ് ഏഹ് സ്ത്രീകളാണ് അത് നടത്ണന്നത് കൊറെ ഐറ്റം മീനുകളുണ്ട് അതാണ് അവിടുത്തെ പ്രത്യേകത കാളാഞ്ചി ഉം കൊ കാളാഞ്ചി പറയുല്ലേ ഒരു വല്ല്യോരു മീനാണ് കാളാഞ്ചി അതൊക്കെയാണ് അവിടുത്തെ ആഹ് പ്രത്യേക പിന്നെ എന്താ വച്ച പിന്നെ ചെമ്മീന് ആഹ് ചെമ്മീന് കൂന്തള് കക്ക അതുമാതിരി അങ്ങനെയുള്ള എല്ലാതുംണ്ട് കരിമീനൊക്കെണ്ട് പിന്ന ഈ കാളാഞ്ചി പിന്നെ നമ്മള് അവിടെ ഭയങ്കര വിലേന്ന് പറയണേട്ട് പക്ഷെ എല്ലരും ഭയങ്കര തിരക്കാണ് ഏഹ് നമക്ക് നമക്ക് ചോറിനാകെ അതിൽക്ക് കുറെ കറികളും ഉപ്പേരി സാമ്പാറ് മീൻകറി ക്കെ കൂടിയിട്ടാകെ എഴുപത് രൂപയത്ര ആവുള്ളൂ പക്ഷെ എക്സ്ട്രാ നമ്മള് ഈ മീനൊക്കെ വാങ്ങൂല്ലേ അതിനാണ് അവര് എഹ് ആഹ് നല്ല എല്ലാരും ആഹ് പക്ഷെ ഒരു വട്ടെങ്കിലും ഒക്ക പക്ഷെ നമ്മള് കഴിക്കാനുള്ള ആൾക്കരേ അത്ര ആൾക്കാരായിട്ട് പോണം നമ്മള് ഇതൊക്കെ മേടിക്കുമ്പോ കഴിക്കും കൂടും ചെയ്യണ്ടേ ഇത്രയും പൈസ ആഹ് അപ്പൊ അത് നല്ല പെമ് എഹ് കൊറച്ച് അറിയപ്പെടുന്നന്നെയാണ് ഇപ്പൊ കൊറച്ച് എല്ലാരും അയ്നെ പറ്റിട്ട് ലൊക്കെങ്ങനെ കാണാ സമയം കിട്ടുമ്പോക്ക ഒന്ന് നോക്കിക്ക്യോ ക്ക് യൂട്യൂബിലൊക്കെ വീട്ടിലങ്ങനെ എഹ് വൈഫയ് ണ്ടോ
ഇവിടെ ഞങ്ങക്കെ ഈ ഭക്ഷണത്തിന്റെ ഇതല്ലാം എന്താ പറഞ്ഞിട്ട് ഇവിടെ പിന്നെ അങ്ങനെ മീന്റെ വിഭവങ്ങൾ വെച്ച അങ്ങനെ അതപോല
ആഹ് ഇത് പിന്നെ ചില മീൻ ചില ആൾക്കാർക്ക് മീന് ഭയങ്കര ഇഷ്ടവോല്ലോ അഹ് പക്ഷെ നമ്മളിങ്ങനെ വീട്ടിലൊന്നും ഇങ്ങനെ പുതിയതൊന്നും ട്രൈ ചെയ്ല്ലല്ലോ ഈ മീൻ പൊള്ളിച്ചതും അങ്ങനെയുള്ളതൊന്നും നമ്മള് വീട്ടിൽണ്ടാക്കൂല്ലല്ലോ ഒക്കെ നമ്മള് പൊർത്തോഉമ്പഴെല്ലെ കഴിക്ക അപ്പൊ അങ്ങനൊക്കെ പിന്നെ ബില്ല് കാണുമ്പഴോ ഉംഅതെ അല്ല ഞങ്ങള് പിന്നെ ഇക്ക പിന്നെ നാട്ടി വരുമ്പഴല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എങ്ടേലൊക്കെ പോഉമ്പോ എന്തെലുക്കെ ഇതാക്കും പിന്നെ ഞങ്ങള് എഹ് മ ത് വേണെങ്കിൽ ഞങ്ങള് നഹദി നെഹദിണ്ടോ നിങ്ങടെ അവിടെ നെഹദീന്ന് പറഞ്ഞിട്ടുള്ള അത്ണ്ടാവില്ലല്ലെ ആഹ് അതൊരു കടയുടെ പേരാ അത് കുറെ സ്ഥലങ്ങളിണ്ട് അതാ ഞാൻ ചോയ്ചെ ആഹ് അത് ഇത് പോലെ ഒരു ഹോ ട്ടൽന്റെ പേരാണ് നഹ്‌ദി കുഴി മന്തി പർഞ്ട്ട് മന്തി നിങ്ങള് നിങ്ങക്ക് ഓർഡർ വരില്ലേ ണ്ടാക്കാറില്ലേ
മന്തിക്ക് ഓർഡർ വരാറില്ല അത് എന്നാ ചെയ്യ അതിന്റെ കടകളാണ് ന്നറച്
ആഹ് ആഹ് അതന്നെ അങ്ങൻ അങ്ങൻത്തെ ഒരു ഇതിന്റെ പേരാണ് അത് പക്ഷെ ഇവിടെ കുറെ സ്ഥലങ്ങളിൽ ണ്ട്ട്ടാ ഞങ്ങടെ വ ഇവിടെന്നല്ല ന്നച്ചാ ഇവിടുന്ന് വിട്ടിട്ട് കുറെ സ്ഥലങ്ങള്ണ്ട് അതെ അത ഞാൻ ചോയ്ച്ചത് അവരക്ക് അവർക്ക് കട ആഹ് അവിടെ ഉണ്ടോന്ന് ചോയ്ച്ചത് ഉം ഞങ്ങള് അവിടുന്ന് മാത്രേ മന്തി വാങ്ങുള്ളൂ അതാ ചോയ്ചെ ആഹ് നമുക്ക് ചെലേ സ്ഥലത്ത് ന്നാണ്ട് ഇഷ്ടപ്പെട്ടാ പിന്നെ അവിടുന്ന് മാത്രല്ലേ വാങ്ങോള്ളൂ
ഉം
പിന്നെ നമ്മള് വെറും ഭക്ഷണത്തിനെ കുറിച്ച് തന്നെയി സംസാരം ഏഹ് വേറെന്താ ഇനിയിപ്പോ ആഹ് എന്താണ് ഇനിയിപ്പ എന്താ പണികൾ ഇണ്ടണ്ടെങ്കിലൊക്കെ നാളത്തേക്കാ അങ്ങനെയുള്ള
ആണ് ഇനിയിപ്പ ഇന്നത്തേക്ക് പ്രത്യേകിച്ച് പണിയില്ല ഇന്നാളെ ഓഡർ വന്നിട്ടില്ല ഇതുവരെ
ആഹ് എന്നുണ്ടാവുവോ ഫ്രീ ആയിട്ട്
ഇല്ല
ആഹ് ആഹ് ആഹ് അപ്പൊ ഇക്കാനെ ഇല്ലാത്ത ദിവസം ഇക്കാനെ എടുത്ത് കിട്ടൂലേ അടുത്തണ്ടാവൂലേ
ആവും ആവും അല്ല കടയുണ്ടല്ലോ പിന്നെ നമക്ക്
ഇങ്ങനെ ഉള്ളപ്പൊ ആഹ് കടയുണ്ടല്ലോല്ലേ ആഹ് ആഹ് കടേൽ പോയിരിക്കുവല്ലോ ആഹ് ആഹ് പോവലേല്ലെ ആഹ് അപ്പൊ നിങ്ങള് പോവാറുണ്ടോ കടയില്
അത് കഴിഞ്ഞ് വിറകിന്റെ ഇങ്ങന്ന് പോയേക്കുവാണ് ഇപ്പ വരും
ആഹ് വരും അപ്പൊ നിനിക്ക് വേശകേക് ആള് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അലെ
പിന്നെ പോയതാ
ആഹ് നിങ്ങക്ക് നിങ്ങള് കഴിച്ചില്ലേ എത്ര നേരം ഭക്ഷണം കഴിക്കാതെ ആഹ് അല്ല ആള് വരുമ്പോ കഴിച്ചോളും ഇത്ര നേരം
ആഹ് നീപ്പോ കഴിക്കുവോന്ന് അറിയില്ല ഇത്രയും സമയയരുന്നു ഞാൻ വിറക് കൊണ്ടന്ന് ഇവിടെ ഇറക്കി അതൊരു പണിയാരു
അതേനോ അപ്പൊ പിന്നെ പുൊറത്തുന്ന് കഴിക്കാനും മതില്ലേ
വിളിക്ക കേട്ടോ നമുക്ക്
പിന്നെന്നാ ശരിന്ന് ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ ആഹ്